ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ഏഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഓ സുഖം അവിടോ
ആഹ് കൊയപ്പല്ല ഇന്ന് മഴയൊന്നുല്ല്യാല്ലേ
ഇന്ന് മഴ ഞങ്ങ്ക്കിവിടെ എടയ്ക്കെടയ്ക്ക് പെയ്തു ഇപ്പം കൊഴപ്പല്ല
ആഹ് ആഹ് ആഹ് ഇവിടെ രാവിലേ മുതല് ആ ഏ രാവിലെ മുതല് ഇന്ന് ചെറുതായിട്ടൊക്കെ വെയില്ണ്ട്
ഇവിടെ രാവിലെ കൊറച്ച് വെയിലൊണ്ടായിരുന്നു പിന്നെയങ്ങ് പെയ്തപ്പ നല്ല പോലെ മഴയങ്ങ് പെയ്ത് ഇപ്പം പിന്നെ വലിയ കൊഴപ്പല്ല വെയിലൊന്നുല്ല
ആഹ് ഫുഡ് കഴിച് ട്ടാ
ആഹ് ഫുഡൊക്കെ കഴിച് ച്ചു അവിടോ
ആഹ് ആ കഴിച്ച് ഒരു കല്യാണണ്ടായ്രുന്നു പിന്നെ അയ്ന് പോയിറ്റ് വന്നിട്ട് ആനെ കഴിക്കെ ഇവടെ ഇങ്ങനേയിരിക് കേനു ഉച്ചയ്ക് കെടന്നൊറങ്ങല്ണ്ടാ
ഉച്ചയ്ക്ക് ചെലപ്പളൊക്കെ ഒറക്കം വരുവാണെങ്കി
ഹാ ഹേ ഏ കെടന്നൊറങ്ങ്യാ പിന്നെ ഒരു ഏ ഒരു ഇതാല്ലേ പിന്നെ വൈകുന്നേരൊക്കെണീക്കുമ്പൊളൊ കേ ഒര്
പേ ഒരുമാതിരിയാണ് ഒന്നിനും തോന്നില്ല പിന്നെ നമ്മുക്ക് വീണ്ടും വീണ്ടും അങ്ങ് ഒറങ്ങിക്കൊണ്ടിരിക് ക്ക്യാനേ തോന്നും.
ഹാ
വീണ്ടും ഒറക്കം വന്നോണ്ടേ ഇരിക്കും.
ആ അല്ലെങ്കി പിന്നെ കൊറേ സമയം അങ്ങനെ കടന്നുറങ്ങണം ആരും വിളിക്കാനൊന്നും ഇല്ലാണ്ട്
ആ പക്ഷെ എന്നാലും ആ ഉറക്കം എണീറ്റ് കഴിയുമ്പോഴാണെലും നമുക്ക് ഒന്നും ചെ ചെയ്യാൻ തോന്നൂല ഭയങ്ക
ആ ഒരു ആ ആ രാത്രി കടന്ന് രാവിലെണീക്കുമ്പോ ആ ഒരുതില്ലല്ലോ
ആ ഒരിത് കിട്ടത്തില്ല.
ആ
പിന്നെ പൊതുവേ ചിലവരൊക്കെ പറയും ആ ചിലവരൊക്കെ പറയും ഉച്ചക്ക് ഒറങ്ങികൂടാ ഒറങ്ങി ശീലിചൂടാ പിന്നെ ചിലരൊക്കെ പറയും ഉറങ്ങുന്ന നല്ലയാന്ന്
ആ അങ്ങനിം പറിം ഒരു ഒരു മണിക്കൂർ എന്നെങ്കിലും റസ്റ്റ് എടുക്കണം എന്നൊക്കെ ഒക്കെ പറയും നമ്മൾ ഉച്ചക്കൊക്കെ
ആ ഏ ഏതിനാ എനിക്ക് ഉറക്കം വന്നാ ഉറങ്ങണം ഉം
ആ ആ ഞാനും അങ്ങനെ തന്നെ വർക്കൊക്കെ വന്നാലൊക്കെ ഉറങ്ങുവ ആരല്ലെങ്കിലൊക്കെ കേട്ടോട് കുട്ടികളൊക്കെ ഒച്ച ഒന്നും ഉണ്ടാക്കരുത് ഉറങ്ങിയാൽ നമ്മള് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ ചെറിയൊരു സൗണ്ട് അങ്ങട്ട് കേട്ടാല് വേഗം ഉണരും ചെയ്യും കുട്ടികളൊന്നും ഇല്ലാണ്ട് ഒച്ചൊന്നുമില്ലാതെ ഇങ്ങനെ ഉറങ്ങണം
ഏ ഞങ്ങുടെ ഇവിടെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ എത്ര സമയം വേണലും ഉറങ്ങാം
ഉറങ്ങല്ലേ ആ പിന്നെ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കിയന്ന് ഉച്ചക്ക്
ആ ബിരിയാണി ആയിരുന്നു
ആ ഹ
ഉം
എന്താ സ്പെഷ്യല് ഉണ്ടരുന്നാരുണ്ടോ
ഇല്ല ഞങ്ങള് ഇടക്ക് ഇടക്ക് എങ്ങനെ ഞായറാഴ്ച വല്ലപ്പോഴുമൊക്കെ ഞായറാഴ്ചേൽ ഇങ്ങനെ വെക്കാറുണ്ട് ഉം തോന്നുമ്പോ നമുക്ക് കഴിക്കണോന്ന് തോന്നുമ്പോ വെക്കും കഴിക്കണന്ന് തോന്നുമ്പോ നമുക്ക്
ആ
കഴിക്കണല്ലോ അതല്ലേ അതിന്റെരു
ശരി അതെ എനിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഒക്കെ ഇങ്ങനെ ഓരോ പിന്നെ ഇതില് വ്ളോഗിലൊക്കെ ഓരോരു ഇണ്ടാക്കണ ഒക്കെ കാന്നോല്ലോ നമ്മള് ഓരോ കുറ്റ ഒക്കെ ഉണ്ടാക്കണ കാണുമ്പോ അപ്പൊ അങ്ങട്ട് ഉണ്ടാക്കാനൊ ഒരു പുതിയാണ് അ തതെങ്കിലൊക്കെ പായസം ഇൻക്ക് ങ്കര ഇഷ്ടായി പായസ ക്കെ ഏഹ് എന്നിട്ട് എന്റെ മുദരത്തിന്റെ ഭയങ്കര ഇഷ അത്കാമ്പ വേ കൊണ്ട് എന്താ കടേല് പോയി വാങ്ങാ
അത് പിന്നെ നമ്മള് നമുക്ക് തോന്നുമ്പോ നമ്മള്
ഞാറാഴ്ച ണ്ടാവൊ ആ ശരിയാണ് പിന്നെ കൊറച്ച് കഴിഞ്ഞാ പിന്നെ എന്താന്നോ കൊ കൊറ ച്ച് കഴിഞ്ഞ പിന്നെ ഷുഗർ പ്രഷർ ഒക്കെ വരും
ആ ആ അങ്ങനത്തെ പ്രശ്ന അതാ എന്നാലും പൊതുവ ഇപ്പം പിന്നെ എല്ലാരും ശുഗർ കട്ടൊക്കെ ഉള്ളോണ്ട് ഞാനുവങ്ങനെ ഷുഗർ യൂസ് ചെയ്യത്തില്ല പിന്നെ ചോക്ലേറ്റ് ക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അത് കിട്ടിയാ ഞാൻ കഴി ക്കും വെണ്ടാന്ന് പറയത്തി പക്ഷെ വീട്ടിലിങ്ങനെ ഷുഗർ ഞ അങ്ങനെ ഇടുന്ന അങ്ങനെ ഞാൻ യൂസ് ചെയ്യത്തില്ല ചോക്ലേറ്റ് കഴിക്കണന്ന് തോന്നുമ്പോ കഴിക്കാറും ഉണ്ട് ഐസ്ക്രീം ഒക്കെ ആണെലും പക്ഷെ അങ്ങനെയങ്ങു ഞാൻ ഷുഗർ ഞങ്ങളടെ വീട്ടിൽ ഷുഗർ അങ്ങനെ യൂസ് ചെയ്യാറെ ഇല്ല
ഏഹ് ചായ ഒന്നും ആർക്കും വേണ്ടപ്പൊ?
ചായ ഞാൻ ചായ കുടിക്കത്തില്ല ഞാൻ ആഹ് ആ ഉം പാലില് കൊറച്ച് മഞ്ഞിലിട്ട് കൊറച്ച് മഞ്ഞളിടും അത് അതാ ഞാൻ കുടിക്കാറ് അത് കുറിച്ച് നല്ല ഇമ്മ്യൂണിറ്റിക്കൊക്കെ നല്ല യാണ് ഒള്ളോണ്ട് ഏ ഞാൻ ചായ കുടിക്കാറില്ല പിന്നെ
അല്ല മഞ്ഞള് മഞ്ഞൾ പൊടി പാലിലിടുമ്പോ ഒരു ചായ അങ്ങനെ വരില്ലേ ഒരു
ഇല്ല അത് എനിക്ക് എനിക്കത് കൊഴപ്പമില്ല എനിക്കത് ഇഷ്ടാ ഞാൻ അത് മുമ്പേ ഞാൻ ഇങ്ങനെ അതന്നെയാണ് കുടിക്കുന്നത് പിന്നെ വൈകിട്ട്ങ്ങനെ ചായ കുടിയൊന്നുമില്ല ഞാൻ പൊതുവേ ഈ ഹെൽത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ നോക്കി പോവുന്ന ഒരു കൂട്ടത്തിലാ
ഉം കൊറച്ചൊക്കെ ആ അതെ ഓവറ് വണ്ണം വെക്കാതെയും ഒക്കെ കുറ കുറച്ചൊന്നു മെയ്ൻ്റെയിൻ ചെയ്തു പോകും എന്ന എനിഷ്ട ടമുള്ളതൊക്കെ ഞാൻ ഞാൻ കഴിക്കേം ചെയ്യും
ആ ആ ആ ആ അ നമ്മള് നന്നായിട്ട് എക്സസൈസ് ചെയ്യാ മതി വീട്ടിലാണെങ്കിലും
ഉം ഞാൻ എക്സസൈസ് ചെയ്യുവായിരുന്നു ഞാൻ നല്ല രീതിക്ക് എക്സ രാവിലെ ചെയ്തിട്ടാണ് കോളേജില് പോവാറ് പിന്നെ കുറെ ഇങ്ങനെ കുറച്ച് ബ്രേക്ക് ആയി നോമ്പൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ അന്നൊന്നും ചെയ്യാതെന്ന് കുറച്ച് ബ്രേക്ക് ആയപ്പോഴത്തേനും പിന്നെ എനിക്ക് ചെയ്യാൻ പയങ്കര മടിയായി പിന്നെ ഞാൻ ചെയ്യലങ്ങ് നിർത്തി ഇപ്പൊ ചെയ്യാതെപ്പോ ഒരുപാട് ഒരു വർഷങ്കിലും അടു അടുപ്പിച്ചു ആയി ആവു എക്സർസൈസ് ചെയ്യാതെ
ആ ചെയ്തിട്ട് അല്ല ആ ഞാൻ രാവിലെ ഇങ്ങനെ യൂട്യൂബ് നോക്കീല് ആ ആ രാവിലെയക്കെ എങ്ങനെ ഒരു ഉ ആ ഒരു മണിക്കൂറിന്റെ അടുത്ത് അഞ്ച മണിക്കൊക്കെ തുടങ്ങിയ ഒരു ആറ മണിവരൊക്കെ
ആ ആ ഞാനും ഈ ഒരു ഡെയി ആണ് ആ യൂട്യൂബില് നോക്കിട്ടാണ് ഞാനും ചെയ്യുന്നത് വണ്ണം കു ഫാറ്റ് കുറക്കാൻ വേണ്ടീട്ടുള്ള എക്സസൈസ് നോ അങ്ങനെ ചെയ്യും
ആ
അതപ്പോൊ ഫാറ്റും കുറയും നമ്മുക്കും ഒരു ഉന്മേഷം ഉണ്ടാവും
ഉന്മേഷാണ് രാവിലെ
അത് വേറൊരു രീതിയാണ് വേറൊരു ഫീലാണത് അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആ അസോസ
ആ ഒരു എനർജിയ ആാണ് അ എന്ത് നമ്മൾ എന്ത് ജോലി ചെയ്യാനൊക്കെ ഇരെ എനർജിയാണ് രാവിലെ ഞാന് രാവിലെ ആ ഒരു മണിക്കൂറൊക്കെ ന നടക്കാൻ വരുന്നു കുറച്ച മുന്നേ അങ്ങനെ ഞങ്ങള്ൾ കൊറച്ച് അടുത്തുന്ന കുറച്ച് ആൾക്കാര് ഞങ്ങ എല്ലാരും കൂടി അങ്ങനെ നടക്കാൻ പോയിരുന്നു അതിന്റെ ഇടയിലാണ് ഈ പന്നീന് അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അ പേടിച്ചിട്ട് പിന്നെ നടക്കാൻ പോ പോവൂല
വീട്ടിനുള്ളിൽ ചെയ്താലും മതി പിന്നെ യൂട്യൂബ ഒക്കെ നോക്കിയ
പോകാൻ പറ്റ പറ്റാത്തത കൊണ്ട് പിന്നെയ ഇപ്പ വീട്ടിന്റെള്ളിൽ അങ്ങനെ ചെയ്യും കുട്ടിന്റെ ഉള്ളിൽ ഇരുന്നണ്ട് അ ഏ മടിയാണ് നടക്കാനൊക്കെ അങ്ങനെ പോകവാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിക്കും പക്ഷെ വീട്ടിൽന്ന് നമ്മള്നെ ചെയ്യുമ്പോ തോന്നുാ നാളെ ചെയ്യാ ഇ പിനെ അപ്പൊ അത്ര മതി നാളെ ചെയ്യാം ആ
മടി ആ മടി തോന്നി നമ്മള ഇങ്ങനെ പിന്നെ ഭയങ്കര മടിയായി മടി തോന്നി നമുക്ക് ചെയ്യാൻ തോന്നതി ല്ല
അതാ ഞാ ഞാനിപ്പോൊ ആ ഒരു ഇങ്ങനെ ചെയ്യാതിരുന്ന മടിപിടിച്ച് മടിപിടിച്ചാ ഞാൻ ഇപ്പ ചെയ്യാത്തത്
ആ
അല്ലാതെ ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു ഉന്മേഷ പക്ഷേ
ആ ഒരുമേഷആണ് അയിനല്ല മാറ്റ നമ്മള് ശരീരത്തിൽ കാണണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് പോകുവാണെങ്കില് അതിന്റെ മാ ആഹ് ആഹ് ആ ചെയ്തില്ലെങ്കിൽ അത് അവിടെ കാണാനും ഉണ്ട് ചെയ്താൽ അവിടെ കാണാനും ഉണ്ട്
കാണാനുണ്ട് ഫാറ്റ് ഓ ക്കാ കുറഞ്ഞെ നമ്മൾ എന്തായാലും പിന്നെ ഞാൻ ആലോച പിന്നെ ചിലരൊക്കെ പറയും നമ്മള് ഇപ്പഴേ നല്ല ഹെൽത്തി ആയിട്ട് ഇരി ക്കണം എന്നു പറയും ആഹ് ഫുഡ് ഒക്കെ കണ്ട്രോൾ ചെയ്യണം പക്ഷേ ചേലൊരു പറയും നമ്മള് എന്താ ന മുക്ക് നമ്മുടെ പിന്നീടുള്ള ജീവിതം എങ്ങനെയാന്നറിയത്തില്ല. കഴിക്കാൻ തോന്നുമ്പോ നമ്മള ഇഷ്ടം പോലെ കഴിക്കണം. അങ്ങനെ ചെലവേറെ പക്ഷെ രണ്ടും നമ്മള് നോക്കുമ്പോ രണ്ടും കറക്റ്റ് ആണ്.
കറ
രണ്ടിന് നമുക്ക് കുറ്റം പറയാൻ പ
അത് എന്താ പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്ക അതിനനുസരിച്ച് എന്താണ് ജോലികളും ചെയ്യാ ഇപ്പൊ കൊറച്ച് ക്ക് മുന്നല്ല കുറച്ച് പ്രായള്ള ആൾക്കാരൊക്കെ ആ അവരൊക്കെ എന്താണ് അവരൊക്കെ നല്ലോണം പണിയെടുത്തിനി വീട്ടിലാണെ ങ്കിലും അവർക്ക് നല്ലോ പണിണ്ടായിരുന്നു. ആ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇ പ്പ നമ്മൾക്ക് അത്ര പണികൾ ഇല്ലല്ലോ കൊറെ മെഷീനല്ലേ വർക്ക് ചെയ്യ്ണത് ആ ആ അതാണ് എല്ലാം അന്നൊക്കെ പറഞ്ഞാല് പിന്നെ അമ്മിമ്മലരക്കാ ഹേ ഒര ലില് ഹ് പിന്നെ അ ഒര്ലില്ലല്ലേനിയോ ഇപ്പാഹ് ഒന്നുല്ലല്ലോ ഒക്കമ്മള് മി എന്താണ് മിഷീനല്ലേ
മിഷീൻ വർക്ക് വന്നേന് ശേഷം ആതെ അതെ എല്ലാർക്കും മടി പിടിച്ചു പോയി
ആ പിന്നെ അ ന്നക്കെറ്ഞ്ഞാല് എന്താണ് ഉപ്പാരൊക്കെറ്ഞ്ഞാല് പ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിട്ടാണ് ജീവിച്ചിരുന്നത് ഇപ്പഹ് ഇല്ലല്ലോ ഇപ്പാരാ പാടത്ത് ക്കൊന്നും പോണില്ലല്ലോ ആരും ആഹ് അയിന്റെ ഒരു ഇതൊക്കെണ്ട് ഫോണിലാണ് അല്ല നമ്മളൊക്കെങ്ങനെ തന്നെയാണ് ഇപ്പൊ ഫോണിലാണിട്ടോ നമുക്ക് ഫോണില്ലാ ല്ലാതെ ക്കാനും കയിണില്ല അങ്ങനെ ഒരു ഇതാണ് അങ്ങനത്തെ ഒരു സാ ആഹ് ഫോണിലാന്നേ നെറ്റക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുക്ക് എന്തോ പോലല്ലേ ഫോൺ കേട്ന്നാല് നെറ്റൊക്ക കഴി ഞ്ഞാല് കേടു വന്നാലൊക്കെ ആഹ് പറയണ്ട ആഹ്
അതെ പക്ഷെ അതിനനുസരിച്ച് ദൂഷ്യോം ഉണ്ട് നമ്മടെ കണ്ണിനൊക്കെ ആണെല് ഇപ്പൊ ഒന്ന് അറിയത്തില്ല നമ്മള് പിന്നീടാ അതിന്റെ ഒരുരിത് അറിയുന്നത്.
ആ അയിന്റെ ഇത് ക്കക്കെ ഭയങ്കര കേടന്നെയാണ് കണ്ണിനൊ ക്കെ ആണെങ്കില് ഭയങ്കര കേടാണ്.
നമുക്ക് ഇതൊക്കെ അറിയാം ന്നാലും നമ്മൾ ഉപയോ ഗിച്ച് പോകും ആരേം കുറ്റം പറയാനും പറ്റത്തില്ല ഇപ്പൊ എന്ന വെച്ചാ എല്ലാ കാര്യങ്ങളും ഫോണിൽ തന്നെ ഉണ്ട്
ആഹ് ശരി എന്നാല് ശരി
ആ ശരി ശരി ശരി ശരീട്ടോ